കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ
എഏ
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ
ആഹ് കേക്കാം കേക്കാ പറഞ്ഞോ
ഓക്കേ വേറെന്തൊക്കെയുണ്ട് വിശേഷം
സുഖം അവിടെയോ
നല്ലതന്നെ അന്ണ്ട് മയുണ്ടോ നാട്ടില്
ഇവിടെ ഞാൻ നാട്ടിലല്ലേ ചേച്ചി ഞാന് ബാംഗ്ലൂര് പഠിക്കുവാണ്
പഠിക്കാ ഓക്കെ ബാംഗ്ലൂരു ഒക്കെ എങ്ങനെയാ? ഇവിടെ മഴ ഇപ്പൊ രണ്ടു ദിവസായിട്ട് കുറവാണ്. ഓക്കെ എങ്ങനെയ മറ്റേ അവിടെ ആരോഗ്യവും, ഭക്ഷണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കോ സ്വന്തായിട്ട്
സ്വന്തമായിട്ടല്ല ഇവിടെ ഞങ്ങള് ഹോസ്റ്റലിലാണ്
ഓ ഹോസ്റ്റലിൽ ആകുമ്പോ വാങ്ങുന്നായിരിക്കും അല്ലേ
ആ അല്ല വ അ ഇവിടെ ഫുഡ് ഉണ്ടാക്കും എന്നിട്ട് ടൈം ഇടും അന്നേരം നമ്മള് പോയി ഫുഡ് എടുക്കണം.
ഓ ആ ഓക്കെ ഓക്കേ നന്നായിട്ട് പഠി ക്കണം ആരോഗ്യമൊക്കെ എങ്ങനെയ ശ്രദ്ധിക്കണം ആരോഗ്യം നമ്മളിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ പഠിക്കുന്ന ടൈമിലാകുമ്പോ ഫുഡൊക്കെ കഴിക്കാനുള്ള ടൈമ് കിട്ടൂലല്ലേ
പിന്നെ ചായ കുടി കഴിഞ്ഞോ?
ചായ കുടിച്ചോ?
അവിടെ ആരൊക്കെയുണ്ട്?
വീട്ടില് മക്കളുണ്ട്.
ഉം ചേച്ചി ഒറക്കെ പറയൊ കേക്കുന്നില്ല
ഓ സൗണ്ട് കുറവാണോ?
ആ
ഓക്കെ പിന്നെ എങ്ങന അയന് ഫുഡിനോടൊക്കെ ഭയങ്കര താല്പര്യാണോ എങ്ങനെ ഫാസ്റ്റ് ഫുഡിനോടാണോ ഇഷ്ടം
ഫുഡ് ഇവിടെ ഹോസ്റ്റലിലെ ഫുഡ് ഇഷ്ടല്ല ഹോസ്റ്റലിലെ ഫുഡ് എങ്ങനെയാന്ന് അറിയാലോ മിക്ക കോളേജിലും ഫുഡ് അത്ര പോരായിരിക്കോല്ലോ പിന്നെ ഏ ഉം പിന്നെ ഞങ്ങളിവിടെ കെറ്റിലിനകത്തൊക്കെ മാഗിയൊക്കെ ഉണ്ടാക്കി കഴിക്കും.
മാഗിയൊന്നും നല്ലതല്ല.
ആ പിന്നെ വിശപ്പ് കൊണ്ടങ്ങ് കഴിക്കുന്നയാ
എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുല്ലേ പുറത്തു പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കോ
ആഹ് പൊറത്ത് നമക്ക് ഔട്ടിംഗ് ടൈം ഇടും അന്നേരം നമ്മള് പൊറത്ത് പോയി കഴിക്കും.
ഓ
ഉം
ഇപ്പൊ പല പല രോഗങ്ങളൊക്കെ വരുന്നത് ഫുഡിലേ കൂടിയും വെള്ളം ത്തിലേ കൂടിയ എല്ലാം ആണല്ലോ
ആ അതെ അതെ
അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണം കാരണം ഇപ്പം വെള്ളൊക്കെ നമ്മള് പൊറത്ത് പോയിട്ടൊക്കെ കുടിക്കുന്ന ടൈമില് എങ്ങനായാലും അത് എങ്ങനെയുള്ള വെള്ളാന്ന് നമ്മുക്ക് അത് ഉറപ്പ് വരുത്താൻ പറ്റൂല
ആ
ഉണ്ടാക്കുന്നതും ഉണ്ടാ പുറത്തുന്നിപ്പോ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്നത് അത്ണ്ടാക്കുന്ന രീതിയൊന്നും കാണുന്നില്ലല്ലോ ടേബിൾലെവിടെ കൊണ്ടുവെച്ചുകഴിഞ്ഞാൽ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുന്നുന്നെ ഉള്ളൂ അപ്പൊ ഇത് എപ്പങ്കിലൊക്കെ കഴിക്കുന്നത് പോലെയല്ല ഇപ്പൊ മിക്ക ആൾക്കാരും സ്ഥിരായിട്ട് ഈ ഫാസ്റ്റ് ഫുഡൊക്കെയാണ്
ആ ഞങ്ങളങ്ങനെ മിക്കവാറും ഇവിടെ ഹോസ്റ്റ്ൽലെ ഫുഡ് ആണ് കഴി ഴിക്കാറുള്ളെ പിന്നെ എ ഞാൻ സൺ‌ഡേ സാറ്റർഡേ ഒക്കെ ഔട്ടിംങ് ഒക്കെ ഇടുമ്പോ പുറത്തു പോയി കഴിക്കാറുണ്ട്
ആ
അവിടെ വീട്ടില് ആരൊക്കെ ഉണ്ട് ചേച്ചി
വീട്ടില് മക്കളുണ്ട്
ആ ആ
പിന്ന
പിന്നെ കഴിച്ചോ ഫുഡ് കഴിച്ചോ
ഫുഡ് ഇപ്പൊ ചായ കുടി ച്ചേ ഉള്ളു ഫുഡ് കഴിച്ചില്ല ഫു ഡൊക്കെ നേര ത്തെ കഴിക്കുന്നയാണ് ആരോഗ്യത്തിനൊക്കെ കഴിക പെട്ടെന്ന് നേരത്തെ കഴിക്കണോന്നാണല്ലോ
ആ ആ
അപ്പൊ അവിടെ എങ്ങനാ നേരത്തെ ത്തേ ത്തന്നെ
ഇവിടെ നേര ഇല്ല നമുക്ക് ഫുഡ് ബോയ്സിന്റെ ഇപ്പ ഗേ ഗേ ബോയ്സിന്റെ ഫുഡ്ടൈം വിട്ടു ഇനി കുറച്ച്കഴിയുമ്പോ ഗേൾ സിന്റെ ഫുഡ് ടൈം വ് ടും അന്നേരം നമ്മൾ താഴെ പോയിരുന്ന് ഫുഡ് എടുക്കണം
അ
ഇവിടെ ഫുഡ് ടൈം ഒരു ഒമ്പത് മണിയൊക്കെ എട്ടുമണി ഫുഡ്‌ അവര് ഉണ്ടാക്കുന്ന അനുസരിച്ച് നമുക്ക് ടൈം ഇടും
അ
ആ
ആ പഠിക്കാനുള്ള ടൈമിങ് എല്ലാം കിട്ടും അല്ലെ
ആ ഇപ്പൊ ഞങ്ങക്ക്നി സ്റ്റഡി ലീവാ ഞങ്ങക്ക് ഇനി നാളെത്തൊട്ട് നാട്ടിപോവാം
അ ഒ
ആ ഞങ്ങക്ക് ജൂലൈയില് ഫസ്റ്റ് എക്സാം ആണേ അന്നേരം
ഒ ഇപ്പ സ്റ്റഡി ലീവായിരിക്കും അല്ലെ
അ അല്ല ഇപ്പൊ നന്നായിട്ട് പഠി കൊണ്ടാണ് എല്ലാവും ഒരു ഉപകാരോള്ളൂ പഠിക്കണോന്ന് നമ്മൾ മനസ്സൊണ്ട് വിചാരിച്ച് കഴിഞ്ഞാലും ആ ഒരു നേട്ടം നമ്മൾ നേ കൈവരിക്കണം നമ്മൾ ചിന്തിക്കണം ചിന്തിച്ചുക കൊണ്ടേ ഇരിക്കണം ആ ഒരു ലക്ഷ്യത്തി ത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിന്തിച്ച കൊണ്ടേ ഇരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം ആ പഠിച്ച മൊത്തത്തിന്റെറെൊക്കെ നടുക്ക് വേറൊരു കാര്യങ്ങളിലേക്ക് ചിന്ത പോയിക്കഴിഞ്ഞാലേ
ആഹ് എല്ലാം
ആ ഒരു ലക്ഷ്യം എത്തുക അതെ അപ്പോ അത് ലക്ഷത്തിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത് തന്നെ നമ്മള് എങ്ങനെയാണോ പഠിച്ചത് ആ ഒരു പഠിച്ചു വന്ന രീതിയിൽ തന്നെ നമുക്കരു ജീവിതം കൂടി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇത് കിട്ടും
ആ
ഇപ്പം മിക്ക ആൾക്കാരും പഠിച്ച കുച്ച് കഴിഞ്ഞിട്ട് ഒരു കല്യാണംമൊക്കെ കഴിഞ്ഞാല് പിന്നെ പഠിക്കണ എന്നുള്ള ഒരു അവിടെ ഒരു ചിന്ത വരുന്നില്ലല്ലോ
ആ ഹമ് എ
ഇപ്പോഴത്തെ കാലഘട്ടം നോക്കി കഴിഞ്ഞാൽ ഒരു ജോലി അത്യാവശ്യം
ആണാണ് ഇപ്പൊ എല്ലാരും മെയിന ആയിട്ട് ജോലിയല്ലേ നോക്കുന്ന
ഒരു ജീവിതം നമുക്ക് ജീവിക്കണമങ്കിൽ ഒരു ജോലി നിർബന്ധം അതേപോലെ തന്നെ നമ്മള് ഇപ്പോ പേരൻറ്സ ഒക്കെ അച്ഛനമ്മമാരൊക്കെ അവരൊക്കെ പറയും ജീവിതം തിരഞ്ഞെടുക്കാൻയും പക്ഷെ നമ്മ എന്ത ചിന്തിച്ചത് ആ ഒരു ലക്ഷ്യം ലക്ഷ്യത്തിലെത്തണം ആ ഒരു ഗോളം സോ ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യെ ചെയ്യണം
ആ
പഠിത്തത്തിനോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മള ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയത്
ആ ആ പിന്നെ ചേച്ചിടെ മക്കളൊക്കെ എന്തിനെ പഠിക്കുവ
അതെ അവര് ഡിഗ്രി പഠിക്കുന്ന ആളുണ്ട് പത്താം ക്ലാസ്സ് പഠിക്കുന്ന ആളുണ്ട്
ആ
അപ്പൊ മക്കളോടൊക്കെ തന്നെയന്ന് എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കുക ഉറക്കൊക്കെ ശരിയായി
ഉറക്കമൊക്കെ നമ്മുക്ക് കൊറെ എഴുതാനൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങുമ്പോഴത്തേന് കുറേ റെക്കോർഡും ഒക്കെ എഴുതാനുണ്ട് പിന്നെ എക്സാമാണ് ഇപ്പം
കൃത്യമായിട്ട് ഉറങ്ങണം ഉറക്ക നമ്മള് നഷ്ട കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആരോഗ്യം നഷ്ടപ്പെട്ടുപോവും കൃത്യമായിട്ട് എപ്പളും ഉറങ്ങി രാവി ണീൽക്കാൻ ലിച്ചാൽ മതി അപ്പള് നമ്മൾക്ക് സൗ വ് ആ രാവിലെത്തെ എഴു കഞ്ഞ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാല് എഴുതാനും അടിക്കാനുള്ള ടൈമ് കിട്ടും ട്ടല രാത്രി ഒരു ഒറക്ക കൊഴിഞ്ഞിട്ടൊക്കെ നമ്മ
അവിടന്ന എപ്പ മുപ്പ് വന്ന ആ
ഉറക്കും വെള്ളം
വ്യായ വ്യായാമ മോന് ഒന്നും ചെയ്യത്തില്ല ഉം നേരത്തെ ചെ പണ്ട് ചെയ്യുവായിരുന്നു ഇപ്പ ചെയ്യത്തൊന്നില്ല ഇപ്പൊ രാത്രി താമസ ഇപ്പ കിടക്കുമ്പോ തന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിയാവും പിന്നെ അത് കഴിഞ്ഞി രാവിലെ ആറു മണിയ ആവുമ്പോ എണീക്കും ഇവിടെ ഏഴരയാവുമ്പോ ഞങ്ങക്ക് കോളേജ് ബസ് വരും പിന്നെ നേരെ അങ് പോകും
ഒരിക്കലും ഈ പന്ത്രണ്ട് മണി ഒരു മണിയൊന്നും ചെയ്യാൻ പാടി ല്ലാത്ത തെറ്റാന്ന് കേട്ടോ ആർക്കാലും എല്ലാവർക്കും
ക്കയാവും ചേച്ചി
എല്ലാവർക്കും അത് നമ്മള ആരോഗ്യത്തിന് ഏറ്റവും വല്ലൊരു മോശമാണ് ഈ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് എല്ലാവരുടെ ആരോഗ്യം മോശമാക്കി കളയുന്നത് തന്നെ ആ ഒരു ഉറക്കമാണ് അത് ശരീരത്തിന് വീട്ടുന്നൊരു ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടതാണ് ഈ ഉറക്കിന് വേണ്ടീയിട്ട്
ഉം
ന്നെ വെള്ളം വെള്ളമൊക്കെ ആവിശ്യത്തിന് ഒന്നും കുടി ക്കാറില്ലേ എല്ലാരും എപ്പഴും അത്യാവശ്യ വരുമ്പോൾ ദാഹിക്കുമ്പോൾ മാത്രം എടുത്ത കുടിക്കുന്ന ആൾ ക്ക
പിന്നെ അവിടെ ഫുഡ് കഴ ഫുഡ് എപ്പഴാ കഴിക്കുന്നത്
ഇപ്പം കഴിക്കാൻ പോ
ആഹ
അത് കുറച്ച് നേരത്തായിട്ട് കഴിച്ചു പിന്നെ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് രണ്ട് മണിക്കൂറൊ ക്ക കഴിഞ്ഞാലല്ലേ ഉറങ്ങാൻ പറ്റുള്ളു കഴിച്ചപ്പാട് ഉറങ്ങാൻ പറ്റും
മട്ടക്കിച്ച സാറ് തലപരാന്തെടുക്കുല്ലേ പറഞ്ഞു പോയി.
ഞാനൊരു ആരോഗ്യ സെന്ററിന്റെ നടത്തുന്നത് കൊണ്ടാണ് ഇത്രയും പറഞ്ഞു തരുന്നത് ഒരു ആരോഗ്യ ക്ലാസിന്റെ സ്ഥലം പറയാൻ പാടില്ല ഇതില്
ആഹ
അങ്ങനെ വേറെ വീട്ടില് മഴ ഇപ്പ ഇല്ല രണ്ടു ദിവസമായിട്ട് മഴ കുറവാണ് നല്ല ചൂടാണ്. അങ്ങോട്ടല്ലാം എങ്ങനെയ മഴ പെയ് ഇത് കഴിഞ്ഞാല് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ കൂടുതൽ ഓ ഓ കൂടുതലായിട്ട് മ ഇത് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാന്നല്ലേ മ
ഇവിടെ അങ്ങനെയ ടയ്ക്കെങ്ങ മഴ ചാ ചെറുതായിട്ട് പെയ്യത്തിള്ളൂ ഉം ഉ
അങ്ങനെ മഴ ഇപ്പൊ ഇവിടെ ജൂൺ മാസ ആയി കഴിഞ്ഞാലാണല്ലോ സാധാരണ നാട്ടിലൊക്കെ മഴന്ന് പറ തയ്യാർ പക്ഷെ സ്കൂള് തുറക്കുന്ന ട സമയം മഴ പെയ്തതല്ലാതെ കുഞ്ഞ് അങ്ങനെ മഴ ഇണ്ടായില്ല.
ഉ
കുറവാണ്
ഉം
നല്ലതാണ് മഴ വേണം ശരിക്ക് പറഞ്ഞാലു മഴ ഇല്ലാതിരുന്നാലും വെള്ളത്തിലൊക്കെ ബുദ്ധിമു
ആഹ് ഇടയ്ക്ക് ന്യൂസിനാത്തൊക്കെ കണ്ടായിരുന്നു കേരളത്തില് ഭയങ്കര മഴയാണ് അതെ ഞാൻ ചോദിച്ചത്. മഴയെ പെയ്യ ൂ
ക്കെ ഉണ്ടാവും ചില തലങ്ങളിലൊക്കെ മഴ ഉണ്ടാവും പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും കുറവാണ് എല്ലാവവിടത്തും ഒരുപോലെ ആവണെന്നില്ലല്ലോ.
മഴയ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ വെള്ളത്തിന്റെ ഒക്കെ നമ്മള് ശരിക്ക ചൂട് പ്പോ അനുഭവിക്കുന്നത് ന്ന് വെച്ചാൽ മഴ നല്ലോണം ഭൂമിയായിട്ട് തട്ടിയില്ല
ആ ഞങ്ങളവിടെങ്ങും മഴ ഏ ചൂട് കാലത്ത് വെള്ളം ഈ കഴിഞ്ഞ മാസം വരെ വെള്ളം ഇല്ലായിരുന്നു
ഓ അ
കെണ്റ്റില് വെള്ളം പ പിന്നെ അപ്പർത്തേന്നൊക്കെ എട്ക്ക്ന്നെ
അത് മഴ പെയ്തിട്ട് ഭൂമി കുട്ക്കണം ന്നാലേ നമുക്ക് കെണറില് വെള്ളമാവുള്ളു
ല്ലേ
എന്നാ ഓക്കെ ആ ഓക്കേ ഓക്കേ